ഹലോ ആ നമസ്കാരം
നമസ്കാരം എവിടെള്ളത് വീട്ട്ലാണോ
ആ വീട്ട്ലാണ് എന്താ പരിപാടി
എന്താ ഞാനിങ്ങനെ ചെറിയ യാത്രയിലാണ് ന്താ സുഖല്ലേ
ആഹ് സുഖാണ് കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോണ്ട് എങ്ങോട്ടാ യാത്ര.
ഞാനിപ്പോ സി സിക്കിമിലെ കഴിഞ്ഞ മാസം ഇപ്പൊ സിക്കിമിലേക്ക് പോയിക്കൊണ്ടിരിക്കയാണ്.
ആ ആഹ ആ രാജ്യങ്ങള ഇങ്ങനെ സന്ദർശ ശിക ഓരോ നാട്ടുകളെ സന്ദർശിക എന്നെയൊകെ പറയുന്നത് വലിയ കാര്യണ്. ഇല്ല ഞാൻ ൻ ഹിമാചൽ പ്രദേശ് പോയിട്ടുണ്ട്.
ആഹ് മഞ്ഞൊക്കെ ആസ്വദിച്ചിട്ടുണ്ടാവൂല്ലേ.
ആ ആ
ഞാന് സിക്കിമിലിപ്പോ എന്താവെച്ചല്ലേ ഞാന് ഇവിടെ ആസാമിലായിരുന്നു കഴിഞ്ഞ മാസണ്ടായിരുന്ന അപ്പൊ ഈ സിക്കിംപാടെ ഒന്ന് പോയിട്ട് നാട്ടിലേക്ക് തിരിച്ച് മടങ്ങ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. സി ക്കിംമിലെ ഞങ്ങൾ ഇന്ന് രാത്രി അവിടെ ഗാങ്ടോക്ക് സിറ്റിലെ ഗാങ്ടോക് നഗരത്തിൽ ഇന്ന് ചെന്നറങ്ങും. ഒരു മലയാളി കളുടെ റൂമുണ്ട് അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങക്ക് ഓരോരുത്തർക്ക് ഒരു മൂ മുന്നൂറ് രു പയാണ് റൂമന് വരുന്നത്. അത് കഴിഞ്ഞ് നാളെ നമ്മള് ഗാങ്ടോക്ക് നഗരം ഒന്ന് മുഴുവനായി കറങ്ങയിട്ട് മറ്റന്നാളെ നാത്തൂല പാസ്സ് നമ്മള ഇന്ത്യ ചൈന അതിർത്തി അത് കണ്ടിട്ട് നാട്ടിലേക്ക് തി തിരിച്ച മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോ ഉള്ളത്. ഗാങ്ടോക് നഗരത്തിലെ അതിനെ പ അതിനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങള്
ഇല്ലല്ല ഞാനതിനെ കുറിച്ച് എനിക്കാ ഞാന് എന്താ വെച്ചാല് ഞൻ ഓരോ സ്ഥലത്തക്ക് പോകണ്ടെങ്കി അയി അതിനെ കുറിച്ച് കൂടുതലായിട്ട് പ പഠിച്ചതിന് ശേഷം എല്ലാം മനസ്സിലായി അതിന്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മള് ഡയറിയിലോ എവിടെ എഴുതി വെച്ചതിന് ശേഷം നമ്മള് ഫുള്ള് ആ ഭാഗം ഫുള്ള് കവർ ചെയ്ത് പോകറില്ലാണ് ഞാനിപ്പോ ഹിമാചൽ പ്രദേശ് പോയ സമയ തന്നെ ഞങ്ങൾ പതിമൂന്ന് ദിവസം ആ ഹിമാചൽ പ്രദേശിൽ മാത്രം ചെലവഴിച്ചു അതായത് ഞങ്ങൾ ചെന്ന് അതിന്റെ ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനായ മറ്റേ ഷിംല എന്ന് പറഞ്ഞ നഗരം ഉണ്ട് അത് ഏറ്റവും ഭംഗിയുള്ള ഒരു നഗരമാണ് ഷിംലന്ന് പറയണത് അവിടെ ഞങ്ങള് ഒരു ദിവസം താമസിച്ച് അവിടെ ഫുള്ള് കവർ അവിടെ ഫുൾ അവിടെ ഒരു ഏറ്റവും വലിയൊരു പ്രതിമ ണ്ട് അതിന്റെ ഒരു മലയുടെ മുകളിലായിട്ട് അത്യാവശ്യം ഒരുപാട് നടക്കാണ്ട് അതിന്റെ നടന്നിട്ട് തന്നെ പോണം വണ്ടിയൊന്നും പോ പോകാൻ വഴിയില്ല അങ്ങനത്തെ ഒരു സ്ഥലത്ത് അത് കഴിഞ്ഞു അത് കണ്ട് കഴിഞ്ഞു പിന്നെ ഞങ്ങള് പിന്നെ വ ക്കാമ്പിയോ അങ്ങനെ കാസ അങ്ങനെ പിന്നെ അതിന്റെ നമ്മളെ ചൈനയുടെ ബോർഡറൊക്കെ അവിടുന്ന് നമുക്ക് ഏകദേശം ഒരു അമ്പത് കിലോമീ റ്ററിനുള്ളിലായിട്ട് ഏകദേശം പോ അതിന്റെ ബൗണ്ടറി അതായത് സ്ഥലത്തിന്റെ പിന്നെ അവിടെ ഞങ്ങള് ചെന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ അവിടെ എന്താന്ന് വെച്ചാല് കൂടുതലും യാത്രികര് വളരെ കുറവാണ് വളരെ അപൂർവ്വമായിട്ടുള്ള അപൂർവ്വമായി ത്തെ അവിടെക്ക് അങ്ങനെ ആൾക്കാർ പോകാറുള്ളൂ കാരണം എന്താന്ന് വെച്ചാല് അവിടെനെ എപ്പോഴും മണ്ണിടിച്ചിൽ ഉണ്ടാവണ സ്ഥലങ്ങളാണ് ഞങ്ങൾ പോണ സമയത്ത് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകൻ തന്നെ ചിലപ്പോ ഒന്നു രണ്ടു ദിവസങ്ങളൾ എടുക്കും അതായത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പ കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ എന്നാൽ പോലും രണ്ടും മൂന്നും നാലും ദിവസങ്ങളൊക്കെ എടു ക്കാറുണ്ട്ന്നെക്കെ പറയാ പറ ഞങ്ങള് പോയ സമയത്ത് തന്നെ ഞങ്ങക്ക് അനുഭവം ഉണ്ടായതാണ് ഒരു ദിവസം ബസ്സിൽ കയറിട്ട് ഞങ്ങൾ രണ്ട് ദിവസായി ആ ഒരു നൂറ്റമ്പത് കിലോമീറ്ററ് ഉള്ള അപ്പുത്തുള്ള സ്ഥലത്തെക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിനിടേല് മൂന്ന് സ്ഥലങ്ങളിൽ വെ ചിട്ട് ഞങ്ങൾക്ക് മണ്ണിടിച്ചിലുണ്ടായി അ അവി അവിടെ നിർത്തിയിട്ട് ആ മണ്ണിടിച്ചിൽ മൊത്തം മാ പറ്റിയന് ശേഷം പിന്നെ അടുത്ത സ്ഥലത്ത് പോയി പിന്നെ അവിടുന്ന് വീണ്ടും മണ്ണിടിച്ചിട്ടുണ്ടായി അത് മാ മാത്രല്ല ലോകത്തിലന്നെ പത്ത് ഡേഞ്ചറസ് റൂട്ടുകളിൽ പെട്ട റൂട്ടാണ് നമ്മളെ ഈ ഷിംലയിൽന്ന് നമ്മള് റക്കാമ്പിയോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം ആ വഴിയിലുള്ള ആ റോഡ് പറയണത് അത്രയ്ക്കും ഭയങ്കരമായൊരു റോഡൊക്കെയാണ് അങ്ങനെ എല്ലാം നമ്മള് പരമാവധി നമു എല്ലാം ആസ്വദിച്ചു പോരാൻ പറ്റിയ ഒരു സ്ഥലാണ് പതിമൂന്ന് ദിവസം അത് മാത്രമല്ല അവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറയാനുണ്ടെങ്കി ഭയങ്കര സ്നേഹ ഒള്ള ആൾക്കാരാണ് നമ്മള് പല രാജ്യം പലേ നാടുകൾക്കൂടി നമ്മൾ സഞ്ചരിച്ചിരിക്കുണുന്നുണ്ടെങ്കിലും അവിടുത്തെ സ്നേഹം ന ണത് ഒരു പ്രത്യേക സ്നേഹാണ് നിങ്ങളാ നിങ്ങള് പോയതിനെ കുറിച്ച് എന്താ നിങ്ങളൊക്കെ അഭിപ്രായം നിങ്ങളെ യാത്രേനെ കുറി
ഞാനിപ്പോ അതാ ഞാന് കാര്യായിട്ട് നമ്മള് ഉത്തരഭാഗത്തേക്കാണ് ഇപ്പോ ഞാൻ കാര്യായിട്ട് യാത്ര ചെയ്തിട്ടുള്ളത് ഇതിലിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഈ ഗാംഗ്ടോക്ക് നഗരം എന്നുള്ളത് നമ്മുടെ മറ്റൊരു രാജ്യത്തിലേക്ക് എത്തിയ ഒരു അനുഭൂതി ലഭി ക്കുന്ന അല്ലെങ്കി അനുഭൂതി അനുഭൂതിയിലേക്ക് നമ്മളെ എത്തിക്കുന്നൊരു നഗരമാണ് ഗാംഗ്ടോക് നഗരം എന്നുള്ളത് അവിടു ത്തോരൊ ജനങ്ങളുടെ പ്രകൃതിയും അല്ലെങ്കിൽ അവിടെ വസ്ത്രധാരണയും അവിടുത്തെ ഓരോ കടകളുടെ പ്രകൃതിയും അവ അവരുടെ അതിന്റെ രൂപങ്ങളും ഭാവങ്ങളും എല്ലാം മറ്റൊരു രാജ്യത്തേക്ക് എത്തിയ രൂപത്തിലായിരിക്കും നമ്മുടെ ഗാംഗ്ടോക്ക് നഗ ത്തിലുണ്ടാവാന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് രാത്രി എത്തിയിട്ട് ഇന്ന് രാത്രി നാളെ രാവിലെ നാളെ പകലൊക്കെയായിട്ട് ഞങ്ങൾ ആസ് ദിക്കാനുള്ള ഒരു പദ്ധതിയിലാണ് ഇപ്പോ ഉള്ളത് പിന്നെ സിക്കിമിലെ ജനങ്ങളെ പറ്റിന്ന് പറയാണെങ്കില് ശെ സിക്കിമിൽ ഏകദേശം നമ്മുടെ ഏ എല്ലാ മതങ്ങളും തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ എല്ലാ മതങ്ങളുള്ളൊര് ഏ സംസ്ഥാനമാണ് സിക്കിംന്നുള്ളത് പിന്നെ സിക്കിംന്നുള്ളത് ഇന്ത്യ ചൈന അതിർത്തിയാണ് അവിടെ അപ്പൊ കാര്യമായി ട്ട് അവിടെ ഉള്ളത് നമ്മുടെ ഏ പട്ടാളക്കാരുടെ താവളങ്ങളാണ് അവടുള്ളത് അവരെ പരിശീലിക്കുന്ന അവരു ടെ കേന്ദ്രങ്ങൾ പ്രധാനമായിട്ട് അതൊക്കെയാണ് അവിടുള്ളത് പിന്നെ സിക്കിംന്ന് പറഞ്ഞ വളരെ വൃത്തിയുള്ളരു സം സ്ഥാനമാണ് മറ്റ് എല്ലാ സംസ്ഥാനങ്ങളെക്കാട്ടിലും അവരുടെ വൃത്തിയും അവരുടെ വിന് വിനോദ സഞ്ചാരികളെയും കൃത്യമായി സംരക്ഷിക്കുകയും പരിപാ പാലിക്കുകയും ചെയ്യുന്നുള്ളത് കാരണം സിക്കിം സർക്കാരിന്റെ പ്രധാനമാ പ്രധാനപ്പെട്ട അവരുടെ വരുമാനംന്നുള്ളതും നമ്മളെ പോലെയുള്ള വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ മറ്റു രാജ്യം രാജ്യങ്ങളിൽ നിന്ന് ഭൂട്ടാന് ചൈന അങ്ങനെ മ റ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിനോദ സഞ്ചാരികളുടെ അതിൽ നിന്നുള്ള വരുമാനമാണ് ഈ സി സിക്കിം സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വരുമാനംന്ന് ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റന്ന ഞങ്ങള് നത്തോല ബാസ് നമ്മടെ ഇ ഇന്ത്യ ചൈന അതിർത്തി കുഞ്ഞുങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രകൃതിദത്തമായ വൈ ഴികളിലൂടൊക്കെ പോയിട്ടാണ് നമ്മൾ ഈ നത്തൂലാബാസ് ഇന്ത്യ ചൈന അതിർത്തിയിലേക്ക് എത്താ അപ്പൊ അവിടേക്ക് അവിടെയൊക്കെ മ്പോ നമ്മള് എന്താ വച്ചാൽ നമ്മുടെ പൂർണമായും ഏ ഈ ഏ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ വരുമാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ പോണംന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും ആയിരം രൂപക്ക് ഏ അനുമതി എടുത്തിട്ടുണ്ടെങ്കി അതില് ആയിരം രൂപ കൊടുത്തിട്ട് അങ്ങോട്ട് പോവാനുള്ള പ്രത്യേക അനുമതി നേ ടിയാൽ മാത്രമേ അങ്ങട്ട് കടത്തി വിടുകയുള്ളും അപ്പൊ അത്തരത്തിലുള്ള ഒരു ഈ ടൂറിസം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ല് നമ്മൾ യാത്ര പോകുന്നതിലൂടെ ഓരോ സംസ്ഥാനത്തിനും ഓരോ രാജ്യ ത്തിനും അവരുടെ സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നുണ്ടന്നതാണ് എന്നാൽ നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോ കേരളത്തിലുള്ള ഓരോ പ്രകൃതിയും നമുക്കറിയാം കേരള ത്തിന്റെ ഭൂപ്രകൃതി ചെല ഭാഗങ്ങൾ കുന്നും മലകളായിട്ടും ചില ഭാഗങ്ങൾ ജലനിരപ്പ് അല്ലെങ്കി കടൽ നിരപ്പായിട്ടും ചെല ഭാഗങ്ങൾ ഇതിന്റെ രണ്ടിലടിയിലുള്ള ഭാഗങ്ങളാണ് അപ്പൊ ഇതിലൂടെ നമ്മള് കേരളത്തിന്റെ സംസ്ഥാന വകുപ്പ് അൽ സംസ്ഥാന സർക്കാര് എത്രത്തോളം ഇതിന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടേ നമുക്ക് പറയാൻ കഴയില്ല കാരണം ഇവരിൽ ഈ സിക്കിം പോലത്തെ അല്ലെങ്കൽ നിങ്ങള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിമാചൽ പോലത്തെ സംസ് സ്ഥാനങ്ങളെയും ഉണ്ടാക്കുന്ന അത്ര വരുമാനങ്ങളൊന്നും നമ്മുടെ കേരള സംസ്ഥാനം സർക്കാർ ഉണ്ടാക്കുന്നില്ല അവർക്ക് ഈ ഇതുപോലുള്ള നമ്മുടെ കേരളത്തിലുള്ള ഭൂപ്രകൃതി അല്ലെങ്കി ഇതുപോലെയുള്ള നമ്മുടെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളൊന്നും എ എത്രോളം ഉപയോഗിക്കണം അല്ലങ്കി സാമ്പത്തിക നേട്ടത്തിനായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസി ക്കുന്നത് നമുക്കറിയാം നമ്മള് യാത്രകളെ പറ്റി പറയുമ്പം യാത്രകൾ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് പ്രധാനമായും വേണ്ടത് പണവും സമ്പ ഏ സമയവുമാണ താണ് നമുക്ക് സമയവും വേണം അതുപോലെ അതിനനുസരിച്ചുള്ള പണവും വേണംന്ന് ള്ളതാണ് നമ്മുക്കറിയാം നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള യാത്രകൾ പോവാൻ അനുമതി ചോയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാർ പ്രധാനമായും പ്രശ്നമായി പറയുന്നത് അവരുടെ സാമ്പത്തിക നില അല്ലെങ്കി നമ്മൾ ഇത്രയും ദൂരൊക്കെ അപ്പ നമ്മള് പോവണോ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുക കാരണം അവരുടെ ചെറുപ്പകാലത്ത് അവര് ഇതുപോലുള്ള യാത്രകളൊന്നും പോയിട്ടില്ല അവരുടെ അച്ഛനമ്മമാരും ഓരോ ഇതുപോലുള്ള യാത്രകൾ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളായിരിക്കും അപ്പൊ നമ്മള് അല്ലെങ്കി നമ്മടെ തലമുറ നമ്മുടെ സമപ്രായക്കാര് ചെയ്യേണ്ടതെന്ത വെച്ചാല് നമ്മടെ അച്ഛനെയും അമ്മയെയും നമ്മുടെ കൂ കുടുംബക്കാരെയുമൊത്ത് ആദ്യമൊന്ന് ലോകം ലോകം അല്ലെങ്കിൽ നമ്മുടെ കേരളം ഒന്ന് ആദ്യം കറക്കിയിട്ട് ഇതൊക്കെയാണ് നമുക്ക് യാത്രയിലൂടെ നേടാൻ കഴിയുക അല്ലെങ്കിൽ യാത്ര ചെയ്താൽ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുക എന്നുള്ള രീതിയില് അവരെ യാത്ര കൊണ്ടുള്ള കാര്യങ്ങളൊക്കൊന്ന് പറഞ്ഞ് മനസിലാക്കി മനസ്സിലാക്കിയന് ശേഷമായിരിക്കണം നമ്മൾ ഓരോ യാത്ര അനുമതി തേടേണ്ടത് പിന്നെ നമ്മള് ഈ നമ്മള പ്രായക്കാർ ചെയ്യേണ്ടതന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ യത്രക്കുള്ള പണവും സമ്പദ്യക്കെ നമ്മുടെ അച്ഛന്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ അമ്മന്റെ അടുത്ത് നിന്നോ വാങ്ങുന്നതിന് പകരം നമ്മള് സ്വയം സമ്പാദിച്ച് നമ്മളിപ്പോ പാർട്ട്ടൈം പണി ചെയ്തിട്ടോ അല്ലാന്ന് ഇണ്ടങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ പണം സബാ സമ്പാദിച്ചിട്ട് അതൊക്കെ ഒന്ന് സ്വരൂപിച്ച് ഒരുക്ക് കൂട്ടിയിട്ട് അതിന് ശേഷം മാത്രം യാത്ര പോവാന്നുണ്ടെങ്കിൽ അത് അത് അവർക്കും സന്തോഷമായിരിക്കും നമുക്ക് നല്ലൊരു ഇത
എൻ എന്റെ എന്റെ അഭിപ്രായം എന്ന് പറയാന്നുണ്ടെങ്കില് എന്റെ അഭിപ്രായത്തില് നമ്മൾ ഒരു മാസത്തിൽ ഒരു ദിവസെങ്കിലും നമ്മളെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സു ആയിട്ടോ എങ്ങന എന്തെങ്കിലുമൊക്കെ നമ്മുക്ക് എത്താൻ പറ്റ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ നമ്മുക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് പോയി വരാൻ കഴിയുന്നതിൽ ഒരു ഒരു ദിവസത്തെങ്കിൽ ഒരു ദിവസം നമ്മളെ ഫാമിലിനെ വീട്ടുകരൊക്കെ പാടെ കൂടീട്ട് ഒരു ഒരു മാസത്തിലെങ്കിലും ഒരു തവണ കാരണം ഇപ്പഴത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മളെ പഴമക്കാരൊക്കെ അതായത് രക്ഷി നമ്മുടെ രക്ഷിതാക്കളൊക്കെ അവര് കേരളത്തിൽ നിന്ന് കേരളന്ന് മാത്ര മാത്രല്ല നമ്മളെ ജില്ല വിട്ടു പോവാത്ത പലരുണ്ടാവും അങ്ങനത്തെ ചിലർ കടല് കാണാത്തവരുണ്ടാവും ചിലര് നമ്മള കാട് കാണാത്തവരുണ്ടാവും ചിലരു കാട്ടിൽ കൂടെ കാട്ടില് കൂടെ ഇപ്പോ ഇതാവാത്തവരുണ്ടാവും ചിലർ തേയില കാണാത്തവരുണ്ടാവും അങ്ങനെ പല ഇതില് ഉണ്ടാവും ഞാൻ ഒരു ഇത് പറയാ എന്താ എന്റെ ഒക്കെ വീട്ടിലത്തക്കെ എന്റെ രക്ഷിതാവൊക്കെ ട്രെയിനിൽ ആയിട്ട് കയറ്റി കയറ്റിയത് ഞാനാണ് ആലൊയിക്കുബോൾ ഇൻക്ക് ഭയര അത്ഭുതം തോന്നാണ്. അത് പോലെ എന്റെ ഉപ്പാന്റെ ഉമ്മ അവര് എന്താ ആദ്യമായിട്ട് കടല് കാണിച്ചു കൊടുത്തത് ഞാനാണ് അതിപ്പൊ ഒരു വർഷം മുമ്പേണ് അപ്പ അതൊക്കെ എന്ന് വെച്ചാൽ അവരൊക്കെ സന്തോഷങ്ങളും നമ്മള് ആ അവരുടെ സന്തോഷങ്ങൾന്നറിണത് അവരൊക്കെ ആ കാലത്ത് അവർക്ക് അത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും ഒരു വകയില്ലാത്തൊരു സമയത്തായിരുന്നു
ആ നിങ്ങള് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്റെ അനിയത്തി ഒന്നും ഇപ്പോഴും ട്രെയിനിൽ കേറിയിട്ടില്ല എന്റെ വീട്ടിലുള്ള എന്റെ ഉമ്മയും എന്റെ അനിയ ത്തിയൊന്നും ഇപ്പഴും ട്രെയിനിൽ കേറിയിട്ടില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ അവരോട് വാക്ദാനം ചെയ്തൊരു കാര്യ യ ഞാന് നിലവിൽ സിക്കിമിലുള്ളത് സിക്കിമിക്ക് പോയിക്കൊണ്ടിരിക്കാണ് സിക്കിമ് എ എത്തിയാൽ ഉടനെ നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് എന്താ റെയിൽ കേറി അല്ലെങ്കി ട്രെയിനിൽ കേറി എന്നുള്ളൊരു ഒരു അനുഭവം നമുക്ക് കൈവരിക്കണം എന്നുള്ളത് അവരോട് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് അനിയത്തിയോട് അനിയത്തി ഇപ്പം ഏഴാം ക്ലാസിലാണ് പഠിക്കുന്നത് അപ്പ അവരെ സംബന്ധച്ച് അവരുടെ ക്ലാസ് അല്ലെങ്കിൽ അവരുടെ കലാലയങ്ങളിൽ നിന്നുള്ളൊക്കെ യാത്രകൾ പോകുമ്പോൾ നമ്മുടെ വീടുകളിൽ അനുമതി കൊടുക്കാൻ വള പ്രയാസാണ് ഇപ്പ എന്റെ അനിയത്തിയുടെ ക്ലാസിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലുള്ള യാത്ര പോയപ്പോ എന്റെ അ ആ ഉമ്മയും ഉപ്പയൊന്നും അനുമതി കൊടുത്തിട്ടില്ല. കാരണം അവരുടെ ചിന്താഗതി അത്രത്തോളാണ് നമ്മുടെ കലാലയങ്ങളിൽ നിന്നുള്ള യാത്രകളൊക്കെ വളരെ മോശമായ രീതിയിലായിരി അല്ലെങ്കിലും എന്തേലും ഒരു ചതിക്കുഴിയില് അവർ പെടും അപ്പൊ ഇതുപോലുള്ള യാത്രകളിലൊന്നും നമ്മ നമ്മുടെ കുട്ടികളൾ പങ്കെടുക്കേണ്ട. അല്ലെങ്കിൽ അവര് പോണ്ട. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊപ്പ നമ്മ കുടുംബത്തിന്ന് മാത്രം പോകുന്ന യാത്രകളിൽ മാത്രം അവര് പോയാൽ മതി അല്ലെങ്കിൽ പങ്കെടുത്താൻ പറ്റുന്ന എന്നുള്ളതൊക്കെയാണ് നമ്മുടെ രക്ഷിതാക്കളുടെ ചിന്താഗതി അപ്പൊ ആ രക്ഷിതാക്കളുടെ ചിന്താഗതി മാറ്റണം എന്നുണ്ടെങ്കില് അവര് മൊത്തം ആദ്യം നമ്മള് കേരളൊന്ന് കാണിച്ചു കൊടുത്തിട്ട്. അല്ലെങ്ക നമ്മുടെ പുറംലോകം ഇങ്ങനെയൊക്കെയാണ്ന്ന് കാണിചു കൊടുത്തിട്ടായിരിക്കണം നമ്മൾ അവിടെ അവരോട് ഓരോ യാത്രത്തിനുള്ള അനുമതി അല്ലെങ്കിൽ നമ്മുടെ അവരെ ചെന്ന് നമ്മള് പണം ചോദിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്
തീർച്ചയായിട്ടും എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊക്കെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ വീട്ട്ത്തെ രക്ഷിതാവിനോട് ഞാൻ എനിക്കൊന്ന് യാത്ര പോണം അല്ലെങ്കിൽ എനിക്കെന്റെ പിന്നെ ക്ലാസിത്തെ കുട്ടകളൊക്കെ പോണ് ണ്ട്. എന്റെ വിദ്യാലയ വിദ്യാലയത്തിലെ കുട്ടികളക്കെ പോവുണ്ട് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വാശി പിടിച്ച് കരയായിരുന്നു അന്നൊക്കെ അവർക്ക് സാമ്പത്തികമായിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മള വിടുന്ന കൊണ്ടുള്ള അവർക്കുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അവർക്ക് ഒക്കെ ഈ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അവരുടെ കൂടെ പോയി എന്തെങ്കിലും സംഭവിക്കോ എന്തെങ്കിലും അങ്ങനത്തുള്ള പേടികളും കാരണത്താൽ ഞാനാണെങ്കിലും അനിയത്തിയാണെങ്കിൽ പോലും ആരെയും ഇതുവരെങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്ന് പഠനയാത്ര അതുമായി ബന്ധപ്പെട്ട് ഒന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പ ഞാൻ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാന് വലുതായതിന് ശേഷാണ് എന്റെ വീട്ടുകാരെയും കുടുംബക്കാരെയും നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാരും കൂടി കൂ കൂടിയിട്ട് യാത്രകൾ പോവാൻ തുടങ്ങിയ അപ്പോഴാണ് അവർക്കും അത് ആസ്വദിക്കാൻ തുടങ്ങിയത് അവർക്ക് ഇത്രത്തോളം അത് ഭംഗിയ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തതും. അവർക്ക് യാത്രയോടുള്ള ഒരു ഇഷ്ടം കൂട്ട നമ്മ ഇങ്ങെ ഞാൻ വലുതതിനന് ശേഷുള്ള ഓ യാത്രകൾ കാരാണ് അവർക്ക് അതിനെ കുുറിച്ചുള്ള കൂടുതൽ. അറിവുകളും കാര്യങ്ങളൊക്കെതായപ്പോ അവർക്ക്ന്നെ ക അതിനോടു കൂടുൽ ഇഷ്ടം തോന്നി തുടങ്ങിയത്.
അതെ യാത്രകളെ നമുക്ക് കൂടുതൽ പറയാനുണ്ട് ഇപ്പ നമുക്ക് സമയ മില്ല നമുക്ക് മറ്റൊ സമയത്ത് നേരിട്ട് കാണുമ്പോളേ ഞാ സിക്കിമിന്റെ നാട്ടിൽ തിരിച്ച സിക്കിമിലന്റെ നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം അല്ലെ നമ്മള് മറ്റൊരു സമയത്ത് വിളി ന ചർച്ച ചെയ്യാ പ്രതീക്ഷിക്കുന്നു. ഓ ഓ നമസ് നമസ്കാരം ഓക്കെ ഓക്കെ നന്ദി നന്ദി ശരി ശരി.